ഹലോ ആഹ് ആഹ് കേൾക്ക്ണില്ലേ ആഹ്
ഏ എന്നാണ്ട് വിശേഷം കാലാവസ്ഥ എന്നായിരിക്കുന്നു നല്ല ശേഷം
കാലാവസ്ഥ ഇപ്പൊ മഴൊന്നുല്ല ഇപ്പൊ ഒരു വെയിലാണാണ്ട്
ഓ ഇവിടെ നമ്മ ക്ക് നല്ല ഹ് മഴയും തണുപ്പും കാലാവസ്ഥ വളരെ മോശവാണ്. ഏ ഡ്രസ്സ് എടു ഡ്രസ്സിങ്ങിന്റെ പാട വെള്ളം കേറുന്നു ഒരു ഏരിയ അല്ലടാ
ആഹ്
ഏ വെള്ളം കേറുന്ന ഒരു ഏരിയല്ല ഇന്നാലും നമുക്ക് ബു ബുദ്ധിമുട്ടുണ്ടാവോന്ന് ചോയ്ച്ച് കഴിഞ്ഞാൽ ഓ ഒ ത്തിരിയൊക്കെ ആവുന്നു ഒരു പക്ഷേ ചെറുതായിട്ടൊക്കെ ഒരു ഒണ്ടാവും. എന്നാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ ഒന്നുംഅല്ല.
ഉം ഉ മക്കളൊക്കെ സ്കൂളി പോയോ?
ആഹ് മക്കള് മൂന്നാളുണ്ട്.
ഉം.
രണ്ടാള് ഒരു നാല് ഇരുപതാകുമ്പേ ഇങ്ങ് എത്തും.
ആഹ്
ആഹ് ഒരാള് പോകാൻ തൊടങ്ങീട്ടില്ല, ആളിങ്ങനെ നമ്മടെ കൂടെയുണ്ട് രണ്ടര രണ്ടേ അടുത്ത വർഷം വിടണം മൂന്ന് വയസാവും ഈ ഓഗസ്റ്റിൽ മൂന്നാവും.
ഉം ഉം ഹസ്ബൻഡ് നാട്ടീലുണ്ടോ?
ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് പുള്ളിയെ വണ്ടിയൊടിക്കുവാണ് നമ്മള്കൂടെ കൂടെ അടുത്തന്നെയാണ്. എവിടെ അടുത്തുണ്ട് അപ്പം ചോറുണാനും കാപ്പികുടിക്കാനും ഒക്കെ വന്നേച്ച അങ്ങനെ അങ്ങ് പോകും മക്കളന്നേരത്തിന് നാലരയാവുമ്പം വെരും.
ആഹ്
അങ്ങനെയൊക്കെ പോന്നു.
ആഹ് ആഹ് അവിടെ മൂന്ന് കുട്ട്യാളാണ് മൂന്നാകുട്ട്യാളാണ്.
ആഹ് ആഹ് ഇവടെ മൂന്ന് പെമ്മക്കളാണേ ആഹ്
ഒരാള് പത്തില്, ഒരാള് ഡിഗ്രി സെക്കൻ്റിയറ് മൂത്താള് പിന്നെ പഠി പ് പഠിക്ക്ണ്ല്ല ഓൻപണിക്കോവാണ്.
ആഹ് ഓ ഓ. എന്ത് പറ്റി പാടിക്കാത്തെ? പഠിക്കാത്തേ
യാത്രകളൊക്കെ ഇഷ്ടണ്ടോ?
ആഹ് ഇഷ്ട ഒണ്ട് ഇഷ്ടഒണ്ട് അതെ ഇഷ്ട ഒള്ളു പിന്നെ പേറെ കൊറേ ഇത്താക്ക് പറയാമായിരിക്കുവല്ലോ മൂന്ന് പേർ തേങ്ങുണ്ടെള്ളഓട്ടം നമുക്ക് വല്ല്യ റിസ്ക് ആയത് കൊണ്ട്. അത് വളരെ കൊർച്ച്ട്ടാണ് യാത്രയും കാര്യങ്ങളും ഒക്കെ.
ആഹ് ആഹ് പിന്നെ എന്താ അടുത്ത് കൊളങ്ങളോ, പാടോ, പൊ തോടൊക്കെണ്ടോ പുഴൊക്കെണ്ടോ? ഹലോ
ഹലോ ഹലോ അടുത്ത് കൊളങ്ങളും പാടങ്ങളും ഒക്കെ ഉണ്ടോ?
ഹലോ ആ റേഞ്ചിന്റെ എന്തേലും ഒരു ഇഷ്യൂ ആയിരിക്കും കട്ടാക്കാതിരുന്നാൽ മതിയേ.
ആഹ് അടുത്ത് പൊഴ തോട് കൊളം കണ്ടോ ആഹ് കേൾക്കുന്നി
ഉണ്ട് ഉണ്ട് നമ്മള് എടക്ക് അഥവാ റേഞ്ച് കട്ടായി പോയാലും കാലാവസ്ഥയുടെ ഒക്കെ ആയിരിക്കും ക
ആഹ് അതായിരിക്കും ആഹ് അതന്നെ. പിന്നെ ആരെങ്കിലും കോളൊക്കെണ്ട് വരും കോളൊക്കെ വരുമ്പോഴേ അത് പോവാണ്.
ആഹ് അത് കാര്യവാക്കണ്ട നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേറി വന്നാലും കൊഴപ്പമില്ല.
ആഹ് ആഹ്
കട്ടാക്കാതിരുന്നാ മതി.
ആഹ് ആയിക്കോട്ടെ ഉം പിന്നെന്താ ഫുഡൊക്കെ എന്താ ഉണ്ടാക്കിയേ
നിങ്ങടെ അവടെ എങ്ങനെയാ മഴയും കാലാവസ്ഥയൊക്കെ വരുമ്പോ ബുദ്ധിമുട്ടുള്ള ഏരിയ ആണോ
ഇല്ലില്ല ഇവടേക്ക് വെള്ളമൊന്നും കേറൂല്ല.
ആഹ് ആഹ് ആഹ്
വെള്ളൊക്കെ ഇങ്ങനെ ആ മുറ്റത്ത് കൂടെ ഇങ്ങനെ ഒലിച്ച് പോവും.
ആഹ് ആഹ്
വെള്ളൊന്നും കേറും കേറുന്ന സ്ഥലവല്ല.
ആഹ് ഓ നമുക്കും അങ്ങനെ ബുദ്ധിമുട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവുന്ന ഒരു ഏരിയ അല്ല അത് എന്നാ ഉണ്ടാവോന്നു ചോദിച്ചാൽ അടുത്ത ചുറ്റുവട്ടങ്ങളിലൊക്കെ
ഉം ഉം
ഉണ്ടാവും പിന്നെ വലിയ പാടം അങ്ങനെയുള്ള ഏരിയകൾ ഒന്നും അല്ല പിന്നെ ഈ പറയുന്ന പോലെ എ എന്നാ ബുദ്ധിമുട്ട് വന്നാലും ഒരു ശകലം നമ്മളെ ബാധിക്കും എന്നുള്ള ഒരിതേ ഉള്ളൂ
ആഹ് അതന്നെ ഉം എന്താ ഫുഡ് ഉണ്ടാക്കിയക്കെ
ഇന്ന് വല്ല്യ സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു, ഇന്ന് ഞായറാ ച്ച കഴിഞ്ഞ് തിങ്കൾ ചൊവ്വ ബുധനൊക്കെ ആകുമ്പം ഒന്ന് ഏകദേശം ഒന്ന് ഒതുങ്ങും ഞായറാഴ്ച ഞായറാഴ്ച വന്നാ തി ആ അതെ അതു തന്നെ സാദാ ചോറും സത്യത്തിൽ ഇവിടെ ആയിരുന്നു സാദാചോറും സാമ്പാറും ഉണക്കമീൻ വറുത്തതും കോവീസ് തോരനും. ഉം ഇന്നലെ വരെ ഇച്ചിരി മീന്റെ അം ങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നൊരു ദിവസം ഫ്രീയാ ഇനി അതെ മീൻ കൊള്ളത്തുവില്ല
മീൻ മേടിച്ചിട്ടുണ്ട് ഇന്നലെ മുള്ളനായിരുന്നു നല്ല മുള്ളനായിരുന്നു നല്ല വെലയുണ്ട് മുള്ളന്
ഇവിടെ മത്തി മേടിക്കും ഇവിടെ പിള്ളേർക്ക് ഭയങ്കര കാര്യവാ എല്ലായിട ത്തും ആണോന്ന് നമുക്കറിയത്തില്ല പക്ഷെ എന്നാലും ഇവിടെ പിള്ളേർക്ക് ഈ മത്തി, കൊഴുവ തോരൻ വെക്കുന്ന പീര വെക്കുകാന്ന് പറയുവേ
അത് ശരി ഉം
ആഹ് അപ്പ തോരൻ വെക്കുകാന്ന് ചിലടുത്ത് പറയും ചിലടുത്ത് വറ്റിച്ചെന്ന് പറയും
ആഹ് ഉം ഉം റോസ്റ്റ് മത്തി റോസ്റ്റ് ചാള ഇവിടെ ച ചാള എന്നാ പറയാ ചാള ചാള
ആഹ് ഓഹ് ഇവിടെ ഇരുന്നൂറ്റി ഇവിടെ ഇരുന്നൂറ്റി എൺപത് രൂപ
ഉം ഉം
പക്ഷെ ഇടത്തരം ആണേ നമ്മുടെ ഒരു രണ്ട് വിരല് കൂട്ടി പിടിച്ചാൽ അത്രേം ഉണ്ടാവുള്ളു
ആഹ് ആ ചില സ്ഥലങ്ങളിലൊക്കെ വില കുറവാണ്ടാവും ചെല സ്ഥലത്ത് വില കൂടും വെല കൂടും ഉം ഉം പിന്നെന്താ വീട്ടില് ആരൊക്കെ ഒണ്ട് അമ്മ
അയിന് ഞങ്ങള് ഫാമിലി നമ്മുടെ ഫാമിലികളൊക്കെ നമുക്ക് ഏഹ് എല്ലാ സെപ്പറേ റ്റ് ചെയ്തതാണ് അതുകൊണ്ട് ഞങ്ങള് വേറെയാണ് താമസിക്കുന്നത്. ഞാനും മൂന്ന് മക്കളും കെട്ടിയവനും മാത്രേ ഉള്ളൂ അന്നന്നടം ചെല്ലുക ചെയ്യുക പി ഒ അത്രേയുള്ളൂ. അവിടെയോ?
സ്വന്തം വീട്ടിലൊക്കെ പോവാറില്ലേ? യാത്ര?
ഉവ്വ്! നമ്മുടെ വീടുമായിട്ട് അങ്ങനെ യാത്ര ചെയ്ത് പോവാൻ പറ്റുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരോള്ളു
ആഹ് ശരി ആഹ് ആഹ്
ആഹ്! അപ്പ പിന്നെ ഇടയ്ക്കും മുട്ടിനോക്കെ എല്ലാം എന്ത് സാ പരിപാടികൾ വെച്ചാലും നമ്മളങ്ങനെ കൂടലും കാണലും ഉള്ളത് കൊണ്ട് അത്ര ഒരു ഇമ്പം ഇല്ല
സ്വന്തം വീട് കുറേ അകലെയാ ഉം.. ഒന്നൊന്നര മണിക്കൂറ് ര ണ്ട് മണിക്കൂറിന്റെ അടുത്ത് വേണം അങ്ങ്ട് എത്തണെങ്കിൽ
ഒത്തിരി നേരം അപ്പം ഉം പിന്നെ ഒത്തിരി അവധികളൊക്കെ ഉള്ളപ്പോഴായിരിക്കും ഒന്ന് പോകാൻ പറ്റ് പറ്റുന്നതല്ലേ
ആഹ് ആഹ് ആഹ് പിന്നെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കില് പോലെ വിരുന്നാ, പെരുന്നാളാ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെൽ പോവും. ഉം
നമ്മള് ഉം പിന്നെ മൂന്ന് മക്കളെ വളർത്തിയൊരുവാണ്. ഒള്ളതുകൊണ്ട് അറിയവല്ലോ എല്ലാം തീരെ പൊടിയും കൂടെ ആയ മൂത്ത ആളെനിക്ക് എട്ട് വയസ്സേ ഉള്ളൂ. ഇവിടത്തെ ഉം രണ്ടാമത്തതിന് അഞ്ചര വയസ്സ്
ആഹ്! അപ്പൊ ചെറിയ പിള്ളേരാണ് ഉം
അതെയല്ലെ ചെറിയ പിള്ളേരെന്നെച്ചാ എല്ലാ ഇടത്തരം ആയത് കൊണ്ടൊന്ന് നമുക്ക് ഇപ്പൊരിടത്ത് പോയി വരാനിപ്പാ ഈപ്രാവ സ്കൂൾ അവധിയാണെങ്കിലും വന്നപ്പോ നമുക്ക് ടൂറും കാര്യങ്ങളൊന്നും ഒത്തിരി പോകാനൊന്നും പറ്റിയില്ല
ആഹ് ആഹ്
കാര്യെന്താന്ന് ചോദിച്ചാ ആ കാലാവസ്ഥ ഭയങ്കര ചൂടായിരുന്നു മഴയായിരുന്നു പിന്നെ പാമ്പ് ശല്യം ഭയങ്കരം
ആഹ് ആഹ് ആഹ് ശെരി ആഹ് മഴ പെയ്ത പിന്നെ പാമ്പ്കളന്നെയാണ് മഴ പെയ്ത സമയത്തൊക്കെ പാമ്പാ
ഈ വർഷം ഈ വർഷം ഒത്തിരി കെട്ടില്ല്യോ പാമ്പിന്റെ
ഏഹ് എത്ര ആൾക്കാരാണ് പാമ്പ് കടിച്ചിട്ട് മരിച്ചത്
അതാ ഞാൻ ചോദിക്കുന്നെ ഈ പ്രാവശ്യം എന്ന ഇങ്ങനത്തെ കോലക്കേടൊക്കെ
മ്മ് അതന്നെ ഒരുത ഓരോ പാമ്പിന്റെ പേര് പാമ്പ്കൾക്കോരോ പേര് ഉം
ച്ചിടെ പേരെ
ആഹ് ഡിസൈൻ ചെയ്തിട്ടുള്ള പേരാണ് ഇവ്ടടുത്തുപ്പാത്ര തൃശ്ശൂരെന്നെല്ലോ രണ്ട് കുട്ടികളും മരിച്ചില്ലേ ഒരു
ആഹ് എല്ലാം അറിയുന്നുണ്ടായിരുന്നു വാർത്തയിലൊക്കെ ഒത്തിരി കേക്കുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജിനകത്തിരിക്കുന്നു അലമാരിലിരിക്കുന്നു
ഔ എന്തൊക്കെയാണ് കേൾക്ക്‌ണ്
എവിടെല്ലാം ഇരിക്കാവോ അവരവിടെല്ലാം കേറി സ്ഥലം കണ്ടുപിടി
പിന്നെന്താ ഫുഡൊക്കാ ഇണ്ടാക്കാനറിയോ ഒത്താക്ക് ഒറ്റക്ക്‌ണ്ടാ
എല്ലാ പരിപാടിയും സ്വന്തം കണ്ട്രോളാ
ഡ്രൈവിങ്ങൊക്കറിയോ
ഇല്ല ഡ്രൈവിങ്ങറിയി ആഹ് ഒരു പരിപാടിയും പൊറ ത്തോട്ട് പോക്കും വളരെ കൊറവായതുകൊണ്ട് പിന്നെ പുള്ളിക്ക് വണ്ടി ഓ പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒരു ഏഹ് ചെറിയൊരു ഒരു ബുദ്ധിമുട്ട് ആരോഗ്യപ്രെശ്നം ഉണ്ടായപ്പം ഫോട്ടോഷോപ്പുണ്ടായിരുന്നു വർക്കെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഹെൽത്തുആയിട്ട് നമുക്ക് ഒരു ഇതായിട്ട് വന്നപ്പോ ഞാനതങ്ങ് നിർത്തി
ആഹ് ആഹ്
ഇപ്പത് തുടർന്ന് പോകാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയില്ല കാര്യെന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാ ഇവര്ടെ മൂന്ന്പേരുടെയും പഠിത്തവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട്
ആഹ് ശെരിയാണ്
ക്കത് ശെരിയായി വരുന്നില്ല പിന്നെ ചെറിയ ആളാണെങ്കിലും ഇച്ചിരി ചെറുതല്ലേ അപ്പഞാൻ കഴിഞ്ഞ വർഷമാണ് തീ പോയതെനിക്ക് കാലയില് ചെറിയൊരു ടൈല് കൊണ്ടിട്ട് ഒന്ന് മുറിഞ്ഞു പിന്നത് കരിയാറങ്ങ് നിന്നു
ഉം ഉം
അപ്പതോ ഒരു ചെറിയ സർജറി സ്കിൻ ചെയ്യാ ഗ്രാഫ് ഇങ്ങനെ ചെയ്തെട്ത്ത് ആഹ് ചെയ്തു അപ്പ അത് കാരണം ആഹ് വേറെ കൊഴപ്പായിട്ടൊന്നും ഇല്ല മുറിവൊന്ന് കരിയാൻ വേണ്ടിട്ട്
ആ ആ
ചെറുതായിട്ട് തൊലിയെട്ത്ത് അവിടെയൊന്ന് വെച്ച് ചെയ്യേണ്ടി വന്നു
ആ ആ
അപ്പം വേറെ കൊഴപ്പം കാര്യങ്ങളൊന്നുല്ല ചെറിയ വേദനേം കാര്യങ്ങളൊക്കുണ്ടെന്നും ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പൊരു കഴിഞ്ഞിട്ടിപ്പൊ ഒരഞ്ചെട്ട് മാ ഫായി
അതെയാ ഉം ഉം
അപ്പ അതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല പോയാലെ ഇപ്പീ പിള്ളേരെ ഇ ട്ടിട്ട് നമ്മള് ഒറ്റക്ക് എല്ലാം ചെയ്തിട്ട് പോയിട്ട് വന്നിട്ട് തിരിച്ച് വന്ന് എല്ലാം കൂടെ ചെയ്യാനുള്ളൊരു ആരോഗ്യം ഇല്ല
ഉം ഉം പഠിപ്പ് പഠിപ്പൊക്കെ കയിഞ്ഞിട്ടാണോ കല്യാണം കയിഞ്ഞത്
ആഹ് അതെ അതെ അതെ അതെ പഠിത്തൊക്കെ കഴിഞ്ഞു ഫോട്ടോ ഷോപ്പ് വർക്ക് ഇപ്പൊ ഫട്ടോഷോപ്പ് നമ്മുടെ ഈ ഫ്രെയിം കാര്യങ്ങളൊക്കെ ചെയ്യും കല്യാണ ആൽബം ആഹ് അപ്പൊ അങ്ങനൊരു ഇതിലായിരുന്നു അവിടെ ഇത്താക്ക് വല്ലതും പണിയും
ഇല്ല ഇല്ല ഞാനിവടെ ഇബടെ സ്റ്റാറ്റസ് വർക്ക് അങ്ങനെയൊക്കെ ഓൺലൈൻ ബിസിനസ് ആയിട്ടുള്ളത് വേറൊന്നും ഞാൻ ജോലിക്ക് ജോലിക്കൊന്നും ഞാൻ പോണില്ല
അങ്ങനെ എന്തെങ്കിലും വർക്കെയ്ത് നമുക്ക് സമ്പാദ്യം വരുമാനം എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ
ആഹ് ആഹ് ണ്ട് ണ്ട് ണ്ട് സമ്പാദ്യൊക്കെണ്ട് ഞാനയിന്റെ സേവാപ്പ് ആയിരത്തി ഒരുന്നൂറ്റി എൻപത് രൂപ കൊടുത്താൽ ഇരുവത്തിനാലായിരം രൂപ കിട്ടും
അത് ചെയ്തിട്ട് ഉം ഇതാവുന്നുണ്ടോ
ആഹ് എനിക്ക് മൂവായിരം രൂപ കിട്ടിട്ടാണ് ഒർ ഒരിക്കല് രണ്ടാ ആയിരം കിട്ടി പിന്നെ എന്താണ് അമ്മള് സാവധാനേ അമ്മക്ക് കിട്ടൊള്ളൂ കാരണം എന്താച്ചിട്ടാ അയിന് കുറച്ച് സമയെട്ക്കും ഫസ്റ്റത്തെയില് ആയിരം കിട്ടാന് വേഗം കിട്ടും പിന്നെ മൂവായിരം കിട്ടാൻ കുറച്ച് സമയെടുക്കും ഇൻക്ക് രണ്ട് പ്രാവശ്യം കിട്ടി ആളെ ചേർത്തണം നിർബന്ധൊന്നുല്ല ഇതിന് നമ്മളെ സ്വയഷ്ടത്തിന് ചെയ്യാണ്
എന്താ വർക്ക് ചെയ്യുന്നേ
വർക്ക് വർക്ക് ചെയ്യാന ഞമ്മക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഐ ടി കമ്പനിന്നാണ് ഇതിന്റെ പേര് സേവാപ്പ് പ്പിൻ്റെ അഹ് ഞമ്മക്ക് മൂന്ന് നേരം മീറ്റിംഗാണ് രാവിലെ ആറ് മണിക്ക് മീറ്റിംഗും പതിനൊന്ന് മണിക്ക് മീറ്റി അമ്മള് ഏതെങ്കിലും ഒരു നേരത്ത് മീറ്റിംഗ് കണ്ടാ മതി അമ്മക്ക് ആ മീറ്റിംഗില് കേറിക്കഴിഞ്ഞാ അമ്മക്ക് എല്ലാം മനസ്സിലാവും എങ്ങനേണ് ഇത് വർക്ക് ചെയ്യ്ണെന്ന് മനസ്സിലാവും പിന്നെപ്പൊ ഒരാളെ ചേർ ത്ത് കഴിഞ്ഞാല് ഞമ്മക്ക് അവർക്ക് കിട്ട്ണ പോലെ പന്ത്രണ്ടായിരം അമ്മക്ക് കിട്ടും അവർക്ക് ഇരുവത് നാലായിരം കിട്ടുമ്പൊ അമ്മ ക്ക് പന്ത്രണ്ടായിരം കിട്ടും അത്രെന്നെ ഞാൻ മൂന്ന് പ്രാവശ്യം പ്രോഡക്റ്റ് ത്റു ഒരു പ്രോ ഇട്ക്കാണ് പ്രോ ഇട്ക പറഞ്ഞാല് ഞമ്മളെ കമ്പനിയാണ് അത് തര്നത് പക്ഷെ അമ്മ കയ്യിൽക്ക് കിട്ടൂല നമ്മക്ക് കയ്യിൽക്ക് കിട്ടില്ല ആഹ് അത് രണ്ടായിരം രൂ പേണ് എം ആർ പി ഞമ്മക്ക് അത് തര്നത് കമ്പനി തര്നത് ആയിരത്തി ഒരുനൂറ്റി എമ്പയിനാണ് തര്നത്
ഉം ഉം ഉം ഉം
ആ അപ്പൊ അത് കൊടുത്ത് കഴിഞ്ഞാല് അമ്മക്ക് ഇരുവത് ന്നാലായിരം രൂപ തീർച്ചയായിട്ടും കിട്ടും അതിൽ കൂടിയവർക്കൊക്കെ കിട്ടിയിട്ട്ണ്ട് മൂന്ന് നാല് ലക്ഷം രൂപ ഒക്കെ വരെ കിട്ടിയിട്ട്ണ്ട് നാലു മാസ് അഞ്ചു മാസൊക്കെ ചേർന്നിട്ട് നാല് ലക്ഷം രൂപ വേടിച്ചോര്ണ്ട് അയില് ഹ് ഉം എടുക്കണ് ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരിട്ടൊ ചേരാൻ താല്പര്യണ്ടെ മെസ്സേജ് അയച്ചോ ട്ടാ
ആഹ് എന്തോ
ചേരാൻ താല്പര്യംണ്ടെങ്കില് മെസ്സേജ് അയച്ചോന്നറിയ ആഹ് ആഹ് ആഹ് ശരി ട്ടാ